ഹലോ.
ആ കേക്ക്ണില്ലേ?
ആ ആ കേക്ക്ന്ന്ണ്ട്.
മ് എന്താ പരിപാടി? എന്താ നല്ലത്.
സുഖല്ലേ ഉം ഞാന് ഉം ഇങ്ങനെ ഓരോ ജോലി ഇജ്ജൊ തെര്ക്കില്ലല്ലേ?
നിങ്ങള് വീട്ടില് പണിയെടുക്കാ ണ്ടെല് വിളിക്കല ഇങ്ങനെ?
ആഹ് ആഹ്.
ഉം.
ഏ പിന്നെ എന്തൊക്കെ കുട്ട്യളൊക്കെണ്ടോ?
ഉം ഇല്ല കുട്ട്യളില്ല ഇപ്പൊ പ്രഗ്നൻ്റ് ആണ് ഫസ്റ്റ
ഏ ഫസ്റ്റാണ്ലേ.
ഉം.
ഉം മേരേജ് കയ്ഞ്ഞിട്ട് കൊറെ ആയോ?
മേരജ് കയ്ഞ്ഞിട്ട് ഏഴ് മാസം ഇപ്പോ പ്രഗ്നന്റ് ന്റായിട്ട് ആറ് മാസം.
ആഹ് ആഹ്. ഏ എന്താ കൊഴപ്പൊന്നുല്ലല്ലോ?
ഇല്ല കൊഴപ്പൊന്നുല്ല ഇപ്പോ റാഹത്താണ് അറുമാസആയല്ലോ.
ആഹ് ആഹ് ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാവില്ലേ. ഉം ഉം ഫസ്റ്റ് ടൈമിലൊക്കെ ഭയങ്കര ക്ഷീണാവുംല്ലേ?
ആ ഒര് അഞ്ചു മാസക്കെ വരും ന്താ. ഫുള്ള് ഇതന്നെനൂ ഇതുവരെക്കെ ഇ പ്ലാന്ന് കൊറെയൊക്കെ റെഡി ആയത്.
ഏഹ് ആഹ്. മ് ഇൻക്ക് മൂന്ന് മക്കള്ണ്ട്. ഇൻക്ക് ആദ്യത്തെ ആദ്യത്തെ രണ്ടും ആ വല്ത് ആറാം ക്ലാസ്സിലും രണ്ടാമത്തത് മൂന്നാം ക്ലാസ്സിലും ഇ പ്പത്തത് ആറു മാസം ചെറ്യോമോന.
ആഹ് ആഹ്.
പിന്നെ ഏ എനിക്ക് രണ്ടെണ്ണത്തിന് ഒന്നില്ലട്ടോ മൂന്നാമത്തെ ഭയങ്കര പ്രശ്നേന്നു ഇങ്ങട്ട് എല്ലാരും പർഞ്ഞേന്നു. അത് പെൺകുട്ടി ആവും ആദ്യത്തെ രണ്ട് ആൺകുട്ട്യാല്ലേ ഇത് പെൺകുട്ടിയാവും ന്നൊക്കെ. അങ്ങൻത്തെതൊക്കെ ഓരോന്ന് ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ പറീലെ നമ്മളങ്ങനെ വെർതെ
അപ്പോ ഇങ്ങക്ക് മൂന്ന് ആൺകുട്ട്യാ ളാപ്പോ?
ഉം ഇൻക്ക് മൂന്ന് ആൺകുട്ട്യാളാ.
അങ്ങനെ ഹ്മ്മ്
ഹ്മ്മ് ബാങ്കൊടുക്കാനായില്ലേ അത് വെറുതെ ആൾക്കാര് വെറുതെ നോക്കിട്ട് പറിണാ വെറ് തെണന്ന് പറഞ്ഞാനപ്പോ ഇവാന്റെ ഇങ്ങനെ ആയിക്കേനി
പക്ഷേ നമ്മക്ക് തീരെ ടൈമിംഗില്ല എങ്ങനാന്ന്
ആഹ് ചെലോല് അങ്ങനെ പറയും പക്ഷേ ഏഹ് എല്ലാർക്കും വേറെ വേറെ രീതിയായിരിക്കും ഇണ്ടാവാ
ആഹ് ആഹ് ഈ ഈ കുട്ടി വേറാവുമ്പഴാണ് ഞമ്മക്ക് വേറെ ഇത് തോന്ന്ണേ ഇങ്ങനെ ഛർ ദി കൂട്നെ അങ്ങനൊക്കെ പറഞ്ഞ് നിനക്ക് തീരെ കഴി ഞ്ഞിലാന്ന് പറഞ്ഞ വണ്ടിന്ന് ഇൻക്ക് തീരെ കഴുന്നില്ല ഞങ്ങളാണെങ്കിൽ വേറെ ഇരിക്കും ചെയ്തിരുന്നു, വേറെ വീട്ടില് ട്ട്ലൊക്കാവും ചെയ്തിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ആഹ് ആഹ്
ഹ്മ്മ് ഞാൻ ഛർദി ഈ എന്താ ഇണ്ടായിരുന്നോ?
ആഹ് ഛർദി വയറ്റി കൂടുതല് ഛർദി ക്ഷീണൊക്കെ കൂടുതലായിട്ട് ഞാൻ ഹോസ്പിറ്റലി അഡ്മിറ്റായിരുന്നു.
ഓഹ്
അങ്ങനീം ഇണ്ടായിഞ്ഞോ ഛർദിയൊക്കെ
ആഹ്.
പിന്നാണ്ട് റെഡിയായി ഇപ്പോ കൊഴപ്പൊന്നുല്ല, ഇപ്പോ ഛർദ്ദിയൊന്നുംല്ല. അപ്പ എപ്പളെങ്കിലൊക്കെ ഒരു എപ്പള് ആഴ്ചയിലൊരിക്കലോ അങ്ങനൊക്കൊരു ഛർദിയേ ഉള്ളു.
ഹ്മ്മ് ഇല്ലാതിരിക്കട്ടെ
ഔഹ് ഉണ്ടായാ തന്നെ ഒര് എന്തൊരു എടങ്ങേറാണ്.
ഹ്മ്മ്
ഭയങ്കര എടങ്ങേറാണ് ഒന്ന് തിന്നാനും തോന്നൂല
ആഹ്
അങ്ങനൊക്കൊരവത്തേ
ഇപ്പൊ ഞാനെന്റെ വീട്ടിലാണ്. ഇനി ഇപ്പട്ത്ത് പോവാനായിക്ക്ണ്. കെട്ടിച്ചോട്ത്ത് ഇനിയിപ്പോ ഏഴാം മാസം കൂട്ടിക്കൊണ്ടരാനായില്ലേ?
ആഹ് അവടെ ആ ഏഴാം മാസം ആവുന്നള്ളുല്ലേ
ആഹ് ആഹ്
ആഹ് അപ്പം പെരുവാടിയൊക്കെ ഇണ്ടാവുല്ലേ
ആഹ് ഇണ്ടാവും പരിവാടിയൊക്കെ ഇണ്ടാവും ഫസ്ത്തായോണ്ട് ഞാൻ എന്തായാലും പരിവാടി നടത്തും.
ഹ്മ്മ് ഫസ്റ്റ്ത്താവുമ്പോ പിന്നെ നല്ലൊരു പരിവാടി ടി ഇണ്ടാവും. ഹ്മ്മ്, പിന്നെ പിന്നെ എന്താ ഇപ്പ കാൻച്ചൊക്കെ ചെയ്തോ
ഇനി അഞ്ചാം മാസത്തെ സ്കാനിങ്ങ് ഇടുത്തിട്ടില്ല അതിന് ഒൽക്ക് ഇപ്പ കൊറച്ച് തെരക്ക് കൂടുതലാണ് വർക്ക് ജോലി ജോലിന്റെ ഇതിലെ അപ്പം പിന്നെ ഇങ്ങനെ നീട്ടി വെച്ചക്കാ അപ്പം ഇപ്പട്ത്ത്
എന്തോ എന്താ വർക്കെയ്യ്ണേ
വർക്ക് പറഞ്ഞാല് ഓല് ഒരു ബിസ്സ്നസ് തൊടങ്ങാനുള്ള പ്ലാന്ലെനു. അപ്പോ അതൊന്ന് ക്ലച്ചാവ്ണ വരെ ജസ്റ്റ് ഇങ്ങനൊരു ഹോട്ടലിൽ ഇപ്പം ഇങ്ങനെ കയറിന്ന് ഇപ്പ വൈറ്ററായാണ്ടാ കി ട്ടിയിരുന്നത്. രാവിലെ പോയാേ രാത്രി എറങ്ങാൻ പറ്റൊള്ളൂ
ആഹ് ആഹ്.
അയിലേ കൂടെ ചാടാനന്നും കയ്യില്ല എന്ത മുങ്ങാനൊന്നും
ഉം ഉംഹ് ഉം
ഇനിയ അടുത്ത ആഴ്ച ഈരാഴ്ചക്കായിട്ട് പോകണം.
എന്ന നാട്ടിലില്ല ആളാണോ അതിപ്പോൊ
അല്ല ഇവിടെത്തന്നെ നാട്ടില് നാട്ടിലള്ള ആൾന്നെര്ന്നു. വർക്ക് ഗൾഫിപോണേ ഇഷ്ടല്ല.
ഉം ഇന്റെ നേരെ സൈമാണല്ലോ നമ്മള്. ഇവിട്യേങ്ങന തന്നെ.
ലാസ്റ്റോ
ങ്കൾ
നിച്ച്ണ്ടൊങ്കി മാറൊരുശുഖവാണ് നല്ലോങ്ങനെ. ക്കാണുല്ലേ അയിന് മാത്ര ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുല്ല.
ആഹ് ന്നോടെ എന്താ പറയാന്നോ അവിടെ പോയൊരു ക്ക് ഒന്നും ഒന്നും ആവണല്ലന്നവിടെ നിന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കാപറി
അങ്ങനെ ആ അങ്ങനെുള്ളലു ടണ്ട് പിന്നെയമക്ക് എറങ്ങണം എന്റെ ഈ ന ഇന്റെ നാത്തൂന്റെ മാപ്പിള അവിടെ ഒല് ജാറ് സൂപ്പർമാർക്കറ്റ്ക്കെ പോലെയ നമക്ക് ഇറങ്ങി ഇറങ്ങ പുറപ്പെട്ടാലല് ബിസിനസ്സ് തുടങ്ങണം അങ്ങനെ തിലും ഇതാക്കിയാല് നടക്കും പക്ഷെ പിന്നെ ഇങ്ങോട്ട് വരാനത് എന്താവ ഒരു നിർത്തി പോരാന് അതൊരു പണിനായിരിക്കും അത വച്ചിട്ടാ
ആഹ് ആ ആഹ് അത ഓരോരോ താല്പര്യം ഓരോരുത്തർക്കും അത് പോയി തീരുള്ളൂ എന്നില്ലത് ഇതാ ചെലോലക് അത് നെവർമെയിന്റെ പോയിട്ട ഒരു കാര്യ ങ്ങ ഇവിടെ ഫുള്ള് അങ്ങനെ തന്നെട്ടോ എല്ലാ അങ്ങനെ തന്നെ ഓരേട്ടൻമാരും അന്യന്മാരും അഞ്ചാള്ണ്ട് ഓൽക്ക് ക്കങ്ങനെ പോവാൻ വല്യ താല്പര്യം ഇല്ലാത്ത ആൾക്കാര് ആഹ് എല്ലാരും ഇവടെത്തന്നെ ഓരോരുത്തര് ഓരോ ജോലിയായിട്ട് രണ്ടേട്ടന്മാര് ഓര് ഒപ്പം ആണ് ഓരോരോ ങ്ങനെ കടേല് അങ്ങനെ ഓരോ സം ഈ മെറ്റല് എംസന്റ് അങ്ങനത്തെക്കെ ഇത് ണ്ടാവില്ലേ സിമെന്റും കച്ചോടം- ഓര് രണ്ടാളാ ഉം ഇന്റെ ഇബര് സൂപ്പർമാർക്കറ്റിലാണ്. കടേല് പിന്നെ രണ്ടനിയമ്മാര് ഓരോരു ത്തൊരു വർഷാപ്പിട്ടിട്ടും അങ്ങനെയൊക്കെ ഓരോന്ന് എല്ലാരും നാട്ടിത്തന്നെ സെറ്റിൽഡ ഞങ്ങക്ക് പിന്നെ ഓര് പറേം നമ്മള് ഇവിടായിട്ടന്നെ വീടായി എല്ലാതും ആയി ഉം- ഉം ഉം അത് വേറെരു രസം പിന്നെ ഞ ഉം. നമ്മക്കെന്നെ തോന്നും ഓര് പോയാല് ഗൾഫ് ജീവിതം
പൂലാന്ന് തോന്നും
ന്നെള്ളൂ?
അല്ല ഞക്ക് ഇന്ക്ക് ഒരു നാത്തൂനുണ്ട്. നാട്ടു ഒരു നാത്തൂന്ണ്ട് പിന്നെ ഒരു മൂത്തച്ഛന്ണ്ട്.
ആഹ്.
പക്ഷെ ഓലൊക്കെ വീട് മാറീക്ക്ണ് ട്ടോ ഒ നാത്തൂന് പിന്നെ കെട്ടിച്ചോടത്താവും ണ്ടാവാ മൂത്തച്ഛന് പെരമാറിക്ക്ണ്. ഞങ്ങളെ വീട്ടില് ഞങ്ങളന്നെ ണ്ടാവുള്ളൂ ഞാനും ഇമ്മീം ഇപ്പിം ഓലും
ആഹ് ആഹ് ആഹ്
ഇവടെ ന്റെ ഇമ്മച്ചിക്ക് ഏഴ് കുട്ട്യാളുണ്ട്
ഏഹ് ഏഹ് ആഹ് സ്വന്തം വീട്ടില് ഉം ഉം ഉം മൂ മൂത്തതാര ഇയ്യോ
അല്ല മൂത്തത് ഇത്താത്ത ണ്ട് പിന്നെ കാക്കണ്ട്
ആഹ് ആഹ്
ഓലൊക്കെ കല്യാണം കയിഞ്ഞ് ഓല്ക്ക് രണ്ടാക്കും കുട്ട്യാളിണ്ട് ഇഞ്ഞിപ്പോ ഞാന്
ഉം ആഹ്
പിന്നെ അനിയത്ത്യാളും അനിയനും ഒക്കെ ആയിട്ട്
ആഹ് ആഹ് പിന്നെ എന്താ മ
ണ്ടോ
ആഹ് ഞാന് ഓൺലൈനില് മറ്റേ ഓൺലൈൻ ടീച്ചർ ഓൺലൈൻ ട്യൂഷൻ ണ്ടാവില്ലേ
ഏഹ്
ഓൺലൈനായിട്ട് അങ്ങനെ ചെയ്യിണിണ്ട്
ആഹ് ഏ ഏത് സ്കൂളിന്റെതോ അതോ മദ്രസിന്റെതോ ആഹ്
ആഹ് സ് സ്കൂളന്നെ എ ഇങ്ങനെ ട്യൂഷനായിട്ട് ഇടുക്കില്ലേ ഓൺലൈൻ ക്ലാസ് ആയിട്ട് അങ്ങനെ അഡ്മിഷൻ എത്തിക്കും അങ്ങനത്തെക്കെ
കീഴിലാണോ അതോ ഇങ്ങള് സ്വന്തം നടത്തെ
ആഹ് അല്ല സ്വന്തല്ല പ്ലാറ്റ്ഫോമിന്റെ കീഴിത്തന്നെ ആണ് സ്വന്തം ഒന്നും ക്ലാസ്സൊന്നും ഇട്ക്കലില്ല ഇപ്പൊ കുട്ടിയല്ലേ ക്ലാസ്സൊന്നും കയിംന്ന് വെല്ലേ ബൈസ് ക്ലാസാങ്ങനെ ക്ട് മ്
എയിന്റെക്കിയില
സി എം എം ല്ലേ കോഴികൊ ഉം
ആ റി റിയ ഉ മൻസ്ലയി മ്മ് അറ്യറിയ ആ കേട്ട്ക്ണ ഉം
ഉം ഇല്ല അധികള്ളോല്ലത് കേൾക്കും ഉം
ആല്ലാഹ് നവിനെ ഭയങ്കെരെ അയ് താണല്ലോ
ഏ. ഹ്
ഭയങ്കര ഫൈമസായിട്ടുള്ളൊര് പ്ലാറ്റ്ഫോം മാണ്ള്ളത്
ആഹ് കൊഴപ്പല്ല അടിപൊള്യണ്
ആ ഹ് അയില് ഏതൊക്കെ ക്ലാസൊക്കെ ഇങ്ങൾ ട്ക്ണെ
ഇര് നാന് ക്ലാസ്സിൽ ഞാപർഞ്ഞില്ലേ ഞാക്ലാസ്ട്ത്ട്ടില്ല ഞാൻ കുട്ടി ള്ളതോണ്ട് ഒരു മണി കൂറ് നമുക്ക് കുട്ടിനെണ്ടന്നും മാറ്റികാം പറ്റില്ലല്ലോ ഞാനിപ്പോ അയില് ലീഡ്രായി വർക്കിതോണ്ടിര്ക്കാണ് ലീട്രായി വർക്കിതൊണ്ടിര്ക്കണ് ഉം
അപ് അപ്പൊഅയിന്റെതൊക്കെങ്ങനെയേണ് ലിഡ്ർഅർന്നാല് ഏഹ് ഓൾങ്ങനെ ആൾക്കാരെ ചെർത്തോട്ത്ത അങ്ങനൊക്കെ
ആ ആഹ് അങ്ങനെ പ്രൊമോട്രായിട്ട് ഇപ്പൊ ലീഡ്രയി ഉം അ ആനപ്പൊ അ ഫസ്റ്റ് ടൈമില് പ്രൊമോട്രായിട്ട് നമ്മള് കേറ പിന്നെ നമ്മള് ലീഡ്രാവും നമുക്കൊരു സ്റ്റേജ് ത്ര അഡ്മിഷനെത്തിക്കാൻ കഴിഞ്ഞാലോ മ്മൾ ലീഡ്രാവും ഇപ്പൊ ലീഡ്രായി റ്റനള്ളേ ഇപ്പൊന്റെ തായെ കൊറെ ആള്ണ്ട് വേ നമ്മളെ കീഴില്ള്ള ആൾക്കാര് അങ്ങനൊക്കെ ആയിറ്റ് വർക്കിയ്യിണു ഊ മ് പിന്നെ ഏ... അവ്ടെങ്ങനെ മഴക്കെണ്ടോ മഴെക്കെണ്ടോ
ഇന്ന് മൂടികെട്ടി നിക്ണ്ട് മഴ വല്ല്യെ മഴ യൊന്നുംല്ല
ആ.. ഹ് ന്ന ഓക്കെട്ടൊ ന് ഞാ വിൾക്കാ ഓക്ക്‌ ആ.. ന്നോക്കെര്കോള് വര്ണ്ണ്ണ്ടേ ശര്